എന്താ വിശേഷം? ഇവടിം സുഖം തന്നെടാ
ഓഹ് മഴയുണ്ടോ അവിടെ?
ഇന്ന് മഴയൊക്കെ കോറവാണ് ഞ പണ്ടേനി മഴയൊക്കെ ഏഹ് കൂടുതലായിട്ട് പ്രളയൊക്കെ ഇണ്ടായിട്ടില്ലായിനോ?
ആഹ് ഇവടെ ഇന്ന് നല്ല മഴണ്ട്
നല്ല മഴണ്ടോ? നിങ്ങളെ അവിടെ പ്രളയത്തില് നാശനഷ്ടങ്ങളൊക്കെ ഇണ്ടായിട്ടുണ്ടോ?
എന്റെ വീടിന്റെ ചുറ്റും വെള്ളായിരുന്നു ഉള്ളുക്കൊന്നും കേറിയില്ല ഇവിടെ എടുത്തന്നെ പൊഴിമ് കാര്യങ്ങളൊക്കെണ്ട് അപ്പൊ നമ്മളെ ചുറ്റുുവട്ടൊക്കെ ഏകദേശക്കെ വെള്ളം നെറ
അപ്പൊ നിങ്ങക്ക് വേറെ പപ്പിച്ചിരുന്നോ
ഞങ്ങള് പിന്നെ കസിന്റെ വീട്ട് അങ്ങനക്കെയി
ഏനെ ഓഹ് എന്നിട്ട് നിങ്ങള് ഏഹ് അപ്പൊ വീട്ടി ന്റെ അടുത്ത്ല്ലലൊക്കെ വേറെ സ്ഥലങ്ങളിൽ
ഓരോക്കെ ക്യാമ്പ് കാര്യങ്ങളൊക്കെ അങ്ങനെ
ക്യാമ്പൊക്കെ ഉണ്ടായിനോ
ആഹ് ഉണ്ടായിരുന്നു ഇവിടെ അടുത്തുള്ള മദ്രസയിലായിരുന്നു ക്യാമ്പും കാര്യങ്ങളും ഒക്കെ
ഓ എങ്ങനെ ഓ ഓഹ് അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ഇപ്പൊ വീട്ടില് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ണ്ടായോ
ഇല്ലല്ല വീട്ടിന്റെ ഉള്ള്ക്ക് കേയറിയിട്ടില്ല ഏകദേശം ചുറ്റുഭാഗം ഫുള്ളും വെള്ളമായിരുന്നു ഒയിവ്ക്ക് വരില്ല
അന്നൊക്കെ കൊറേ വീടുകളില് ഭയങ്കര വെള്ളമൊക്കെ കറി ഒന്നാം നിലയിലും രണ്ടാ രണ്ടാ നിലയിലൊക്കെ എത്തിന്നൊക്കെ പറയണ കേൾക്കാ നമക്ക് ഇവിടെ അങ്ങനെ വല്ലാ ബുദ്ധിമുട്ടായിട്ട് ട്ട് വന്നിട്ട്ഒന്നില്ലട്ടോ
ഏഹ് ഇവിടെ ന്റെ മ്മാ
അപ്പൊ നിങ്ങക്ക് അവിടെ നിക്കാം വെള്ളം അധികം മഴ വരുമ്പോ പിന്നെ നിങ്ങൾക്ക് പേടിയായിരിക്കല്ലേ
ആഹ് അതെ
അലോ പിന്നെ പുഴയിലും കാര്യങ്ങളിലും നീർന്നായ അങ്ങനെ കൊറേ പ്രശ്നങ്ങളും ഉണ്ട്
ആണോ നിങ്ങളൊക്കെ പുഴയിൽ കുളിക്കാൻ പോവാറുണ്ടോ
ആഹ് ഞാൻ പോവാറുണ്ടല്ല ഞ ഫസ്റ്റ്ത്തെ
എങ്ങനെ
സ്മ്മിങ്ങിലൊക്കെ ഫസ്റ്റ് കിട്ടിണ്ട് സ്റ്റേറ്റ് വരെ പോയിട്ട്
ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേൾക്കുന്നില്ല